ആഹ
ഹലോ
ആ എന്തേക്കെ വർത്താനം
ഒക്കെ നല്ലർത്താനം
നല്ല വർത്താനം സുഖാണ് കൊഴപ്പൊന്നുല്ല
എവിടെ ഇപ്പം വീട്ടിലാണോ
ആഹ് അതെ വീട്ട്ലാണ് ഫുഡോക്കെ കഴിക്കൽ കഴിഞ്ഞ് കെടന്നു
ഏ നേർത്തെ ഒർങ്ങോ
നേരത്തെ നേരത്തെ ഉറങ്ങാർണ്ട് ഈ സമയത്ത് ഒക്കെ ഒറങ്ങ ഇന്ന് കൊറച്ചൂ കൂടി നേരത്തെണ് മോൻ ഇന്ന് മദ്രസല്ല അപ്പം മദ്രസ ഇല്ലാത്തോണ്ട് നേരത്തെ കടന്നു
ഉം ഉം
ഇല്ലെങ്കി കൊറച്ചൂടി വേഗും
മ്
അവിടെ കെടന്നോ
ഇല്ല ഇവടെ ഞാൻ ഒരു മണി രണ്ടണി ഒക്കെ ആവും
ആഹു പിന്നെ എപ്പഴാ രാവിലെ നീക്കാ
ഒരു എട്ടരക്കെ ആവും
ആഹ് ശരി
നിസ്കാരം കഴിഞ്ഞിട്ട്
പിന്നിം കെടക്കൂലേ
മ്
ആഹ ശരി
അല്ലെങ്കിൽ വടി ഇട്ത്ത് വരും
ആഹ അത് ശരിയല്ലേ രാവില നേരത്തെണീക്കണ്ടേ പയ്യ ഒരു മണിവരെ എന്താ ചെയ്യാ ഫോണില് നോക്കിരിക്കേ
ഏഹേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫോണ്മേന്നേ നോക്കി കയില്ല
ആഹ് ശരി ആഹ് അത് ശരി പിന്നെന്തൊക്കെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ഫുഡ് കഴിച്ചിട്ടില്ലന്ന് ഇന്ന് ഫുഡല്ലേന്
ആഹ് ആഹ് ശരിയാ ഉം എല്ലരും
അവിടെ എന്താ
ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു സാമ്പാറും ചോറായിരുന്നു സാമ്പാറും ചോറും മീനും പിന്നെ ചക്ക കൂട്ടാന്ന് വെച്ചാ ചക്ക കൂട്ടാൻ വെച്ചു അതും ആഹ് ഇന്ന് ഇപ്പ അങ്ങനെയിരുന്നു ഉം പിന്ന മക്കളൊക്കെ ഉള്ളല്ലാർനിലെ സ്കൂളില്ലാതത്തില്ലേ അതോണ്ടാ ചക്ക കൂട്ടൻ വെച്ചത് ഓലൂഡിം കഴിക്കുല്ലോ
ആഹ് എല്ലാരും ഉണ്ടാവുമ്പോ തിന്നാനൊരു മൂഡ് ഉണ്ടാവുള്ളു
ആഹ് അതെതെ അല്ലെങ്കിൽ പിന്നെ രാവിലെയൊക്കെ ഓരോ പോയി സ്കൂളിൽ പോയി പിന്നെ ഉച്ചക്ക് ഞങ്ങള ഒറ്റക്ക് ഞൻ ഇവിടെ ഞാനന്ത് ആഹ് ഉമ്മണ്ട് ഇപ്പണ്ട് പിന്നെ ഏഹ് അനിയൻണ്ട് അനിയന്റെ ഭാര്യണ്ട് എല്ലാരും രാവിലെ ഓരോ വഴിക്ക് പോകും പിന്നെ ഞങ്ങളല്ലേ ഇണ്ടാവൊള്ളൂ
ഉം ഉം ഉം അയ് എല്ലാരും വാണട്ടോ
ആഹ്
ന്നാലെ പോവൊള്ളൂ അല്ലെങ്കി പോവുല
ആഹ് അത് ശരി ആഹ്
എല്ലാരും അങ്ങട്ടും ല്ല ഇങ്ങട്ടും കഥർഞ് അങ്ങനൊക്കെ
ആഹ് അതെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെണെങ്കിലെ നടക്കുള്ളൂ ഇവിടെ അങ്ങനെയൊന്നുല്ല ഓരോ ഒരത്തർക്ക് ഓരോ സമയത്ത് എപ്പഴ പറ്റീച്ചാ അ എടുത്ത് കഴിക്ക് പോവ അല്ലാതെ ഒരുമിച്ചിരുന്ന് ആഹ് ഒരുമിച്ച് ഇര്നുള്ള ഭക്ഷണം കഴിക്കലൊന്നുല്ല
ഉം
ഭക്ഷണം അവിടെ ഇണ്ടാക്കിക്കും ഓരോരുത്തര് അവനാന്റെ ഇഷ്ടത്തിനുരിചിട്ട് ഭക്ഷണം കഴിക്കും സമയത്തിനുസരിച്ചിട്ട് ഭക്ഷണം കഴിക്കും
ഉം ഉം
അങ്ങനെ ഇന്റെ വീട്ടിൽ അങ്ങനേണ് ഇന്റെ വീട്ടില് എല്ലാരും ഒരുമിച്ചിരുന്ന് ട്ട ഭക്ഷണം കഴിക്കാ രാവിലേണെങ്കിലും ചായീം കടിയൊക്കെ രാവിലെ ഒരുമിച്ചിരുന്നിട്ട് അതുപോലെ ഉച്ചക്ക് എല്ലാരീം കുളീം എല്ലാതും കഴിയും ആ ടൈമില് വന്ന ഒരു മണി ഒന്നര ആവുമ്പോക്ക് അപ്പൊ എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഇന്നലെ രാത്രി അങ്ങനെ
ഒരുമിച്ചിരിന്ന ഒരു ഇത്ണ്ടാവുള്ളൂ
ആഹ് ഞാനയന് കല്യാണം കയിൻഞ് വന്നേനേഷം ഇവിടെ ഇങ്ങനെക്കെ കാണുമ്പോ ഇനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇൻക്ക് ഒപ്പര്ന്ന് കഴിച്ചാലേ ഭക്ഷണം പോവൊള്ളു ഒറ്റക്കിരുന്ന് കഴിച്ചാ പോവൂലാരുന്നു പിനക്കെ അങ്ങനെ ശീലായിപ്പോ
ഉം
അതാണയ് നമ്മളെ വീട് മാറിക്കുമ്പോ വേറരു തൈക്കാരം നമ്മുക്ക്
ആഹ് അതെ അതെ
അയ ഒടുക്കാണെങ്കിലും പക്ഷെ ആ നേരത് നമ്മുക്ക് ഫുഡ് കിട്ടില്ലെങ്കിൽ നമുക്ക ഒരു തലവേദനിം തൊക്കെ വരും
ആഹ്
തിന്നാ തോനെ തിന്നാം പൂതിണ്ടായിട്ടൊന്നുമല്ല അങ്ങനെ ആണ്
ആഹ്
ആ നമ്മള് ആ നേരത്ത് കഴിച്ച ശീലായി വരുമ്പോ പിന്നെയ ആ നേരത്തെ ല്ലെങ്കില് ഒരു താണല്ലോ
ആ അതെ ആ പിന്നെ എല്ലാരുംമാടെ കയ്ന്ന് കളിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചാലും പോകും അങ്ങനെയൊക്കെ
ഉം
പ്പ വ ആ ഒച്ചക്കന്ന് കഴിക്കണ വണ്ടാ തോന്നുന്ന അങ്ങെ എല്ലാരും പാടെ ഒന്ന് സഹാരിച്ചിട്ടക്ക ആ എല്ലരുമാട സംസാരിച്ച് കിട്ടെ ഭക്ഷണം കഴിക്കണെങ്ക അങ്ങനെ അറിയാതെ അങ്ങനെ പഴിക്കോളും
ആ അഷില്ലെങ്കിലും അങ്ങനെ പോയ്ക്കോളും
എല്ലാരും ഓർത്താനും പറയുമ്പോ കമ്മ്യൂണിക്കേഷൻ ണ്ടാവും അവിടെ
ആ തീരല്ലട്ടോ
ഉം
അളച്ചി ആയിട്ടും മ്മേയിട്ട് പിന്നെണ്ടല്ല അതെ ക്കെ അടുക്കള നിൽക്കുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രേ ള്ളൂ പിന്നെ ബാക്കിയൊക്കെണക്കാ എല്ലാ ഓരോ തത്തിലല്ലേ ഓരോ ഭാഗത്തക്കായി
ഒരു അമ്മേഷം പറഞ്ഞാൽ ഓ ആ കൂട്ടിപിടിച്ച് ഏ അങ്ങനെയും ക്കങ്ങനെ ട്ടോ ഇന്റെ ഇന്റെ ഒരിത് പറഞ്ഞാല് എല്ലാവരും കൂട്ടിപടിച്ച് വർത്താനം പറഞ്ഞഞ് ഓളോട് ങ്ങനെ സംസാരിക്ക
ആഹ്
അയ എപ്പഴൊന്നുംല്ല അമ്മക്ക് ഒരിതാവണം ഫ്രീ ആണോ അങ്ങനൊക്കെ
ആഹ്
അതന്നെ ഫുഡ് കഴിക്കുമ്പോക്കെ അങ്ങനൊക്കെ വാണം ഞമ്മക്കിരിക്കല്ലേ ഇങ്ങനെ വിളിച്ചാണ് മ്മക്ക് ഇരിക്കില്ല അപ്പൊ മ്മക്കൊരു സന്തോഷ മനസ്സിന്റെറെ ഉള്ളിൽ നമ്മളെ വിളിച്ചല്ലോ
ആഹ് അതെ അങ്ങനൊക്കെണ്ട് ഉം അക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ കല്യാ കുഴപ്പില്ലനെ പിന്നെക്കെ നമ്മള ഒരാള
ഓരോരോ കാര്യങ്ങള് നമ്മള് സ്വതന്ത്രം പോയി പോല അങ്ങനെ തന്നെ പറയാം
ആ പറഞ്ഞ ശരിയ നൂറ് ശതമാനം എല്ലാ പെണ്ണുങ്ങളും പറയുന്നതാണ്
ഉ കല്യാണം കഴിഞ്ഞ വരുന്ന നള ജീവിതാണ് നമ്മളെ ജീവിതം
ഉം
ഉം കും കല്യാണം കല്യാണം കഴിഞ്ഞാൻ വേണ്ടിട്ടൊക്കെ കാത്തിരിക്ക
വല്ല്യ സുഖൊന്നു അല്ല കല്ല്യാണം കഴിക്ക്ണ് പറിയ്ന്ന്.
ആഹ് പിന്നെ കല്ല്യാണം കഴിഞ്ഞ് നമ്മള് ലോക്കായി, ഒരു സ്വാതന്ത്ര്യമില്ല ഒരാള് പറഞ്ഞ പോലെ ഒരു ഓരോ വീട്ടിലേക്കെത്തിയ പോലെ ഒക്കെ നമ്മള് കഴിയണം.
ഓര് പറഞ്ഞ കേക്ക്വാ അങ്ങട്ട് പോവണ്ടാറഞ്ഞാ അങ്ങട്ട് പോവാത്ക്കാ. ഇങ്ങട്ട് പോരണം പറഞ്ഞാ ഇങ്ങട്ട് പോ ഹം നമ്മള്, നമ്മള സാഹചര്യം ഓല് മനസ്സിലാക്കണ്ടെ. അത് മനസ്സിലാക്കണില്ല. പക്ഷെ ഇൻക്ക് അങ്ങനെയൊക്കെ മനസിലാക്കണ ഒരാളെ ഉം. വേണം പക്ഷെ, ഞാനിപ്പം അങ്ങനല്ല.
കല്ല്യാണം നോക്കണ് ണ്ടോ?
ആഹ് പക്ഷെ ഇന്റെ അവസ്ഥ, ഓന് പറയണ കേക്കണം ഓന്റെ ഇമ്മ പറയണ കേക്കണം. എട്ക്കാൻ പാടില്ല ഇതെട്ക്കാൻ പറയില്ല. ഓല് പറയണ അങ്ങനെ
ഉം അത് ശരി ഒരു ഡ്രസ്സ് വാങ്ങാനോ ഒക്കേനും ഹലോ? ഹലോ?